ആ ആഹ എന്താ എടുക്കന്ന്
ഏത് കൊഏർ ചോറ് കഴിക്കാ നിക്കയാണ്
ആണോ ഇവിടെല്ലാം കഴിഞ്ഞഞ് അവിടെ എന്തന്ന് കറിയൊക്കെ
ഇവിടെന്ന് കറി പ്രത്യേകിച്ച് എന്ത് തക്കാള കറിെ
ആഹ ആഹ് ഇവിടെ തക്കാളി ഇന്ന് വെണ്ടക്കൊക്കെ ഇട്ട വ ഇച്ചൊ കറിയായിരുന്നു അമ്മടെ
ഉ തക്ക മീൻകറിയൊന്നും പറ്റില്ല
ഓ ഉം അവർക്ക് എരിയായിരിക്കുംല്ലയ ആഹ ഉം മീന വറുത്ത കൊടുത്താൻ കഴിക്കത്തില്ലേ
എല്ലാ മീനും കഴിക്കൂല
ഉം
ചെമ്മീനെ കൂതള അങ്ങനത്തെ ഉ അയല
മ് നല്ല ടേസ്റ്റ് ഒള്ളതൊക്കെ കഴിക്കും.
ആഹ്
ഉ ഇവടെ മത്തിയ ഏറ്റവും ഫേവറേറ്റ്
ഏ ഏ മത്തി ഞാൻ കുട്ടിയൾക്ക് പറ്റൂല്ല.
ആ ഇവടെ മുള്ളൊന്നും വലിയ വിഷയല്ല മീൻ കിട്ടിയാ മതി.
ഏ മീനിപ്പ ഇല്ല മീ
മീനും ആ ഭയങ്കര വെലയാ ഈ ഇച്ചിരി വാങ്ങിച്ചിട്ട് കൊറേച്ചേ കൊറേച്ചേ എടുക്കും ആ അനാനാന്ന്
ഉം മീൻ അങ്ങനെ വരുന്നില്ല. കൂടുതലും മീനങ്ങനെ ഇല്ല്യാ.
ആഹ് ഇല്ലില്ല ഇപ്പൊ അങ്ങനെ വെരുന്നില്ല പിന്നെ വാങ്ങിച്ചു വെച്ചിട്ട് കൊറച്ചെ കൊറ എടുക്കും വറ് എടുക്കും. മീൻ ഉണ്ടെങ്കി ഒരു ക റിയാവും അല്ലെങ്കി പിന്നെ എത്ര വെച്ചാലും ഒന്നും ആവത്ത് ഉം
എടാ ഞാൻ ഇവരെ കൂ ണ്ടാട്ടം പിന്നെ ഞാന് മീൻകറി അങ്ങനെ
ആഹ് ഉം അവടെ വേറെ ആരും ഇല്ലേ നിങ്ങള് അമ്മേം മക്കളേ ഒള്ളോ
ആഹ്
ആഹ്
എന്റെ ഗൾഫിലാണ്.
ആഹ് വെളിയിലാണ്. അല്ലെ ആ അന്നേരം പിന്നെ എല്ലാം എന്തെങ്കിലൊക്കെ തട്ടിക്കൂട്ടി
ആഹ്
ഒപ്പിച്ച് വെക്കും ഏ പിന്നെ മക്കളൊക്കെ എന്നേരം രാവിലെ സ്കൂളി പോവില്ലേ? പിന്നെ ഒറ്റക്കായിരിക്കുവല്ലോ? ഉം. ജോലിക്ക് വല്ലോം പോന്നുണ്ടോ?
ഇല്ല്യാ ജാലിക്കൊന്നും പോവ്ണില്ല ഇൻക് വീട്ടില്ള്ള ജോലിയെന്നെണ്ട്
ആ അത് തന്നെ ഇഷ്ടം പോലുണ്ട്, ചെയ്താലും ചെയ്താലും തീരില്ല. മ്
മ്
മക്കളൊക്കെ എപ്പ പോവും സ്കൂളില്.
പത്ത് മണിക്ക് ഒരു പത്തരക്ക് തൊടങ്ങോള്
ഓ അത്രെ ഒള്ളല്ലേ ഓ
അവടെ
ഇവടെ എട്ട് ഇരുപതാമ്പ മോളാ സ്കൂളിൽ പോന്നെ, മോൻ കുഞ്ഞിതാ. അതുകൊണ്ട് അവളെ രണ്ടീ പഠിക്ക്ന്ന്, അവള് എട്ട് ഇരുപതാവുമ്പ വണ്ടി വരും. മ് മ്
ആ ആച്ചാല് നേരത്തെ വരും.
ആ നേരി ത്തെ വരും ഇവർക്ക് ഒമ്പത് മണിയാവുമ്പോ ക്ലാസ് മൂന്നര ആകുമ്പളെ കഴിയും, ആ ആന്നാന്ന് ശരിയാ ശരിയാ മ് പത്തര
പ്രൈവറ്റ് സമ നേരത്തെ തൊടങ്ങണ്ട്.
ആ ഉം
ഇവടൊരാള് ബസ് സ്സില പോവല് ഓൻക്ക് പത്തണിക്ക് ബസ്സെരൊള്ളൂ
ഓ ഇനിപ്പ ബസ്സിലെക്കെ ഫ്രീയാണല്ലെ
എന്തേ ആ ബസ്സില് ആ ങ്ങള് കേറ്യാ
ഇല്ല കേറില്ല ഞാഇന്ന് പനിയായിരുന്നു അന ഹോസ്പി
കേറില്ലെങ്കിലും വീഡിയോ ങ്ങനെ കാണ്‌ണ് ണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിലും ഫുള്ളതന്നെ
വണ്ടി ങ്ങനെ സ്റ്റിക്കറൊക്ക പതിപ്പിച്ച വണ്ടി പോന്നണ്ട് ഇത് ഞങ്ങ ടെ റൂട്ടിലും ഒരെണ്ണം പോവുന്നുണ്ട്
ആ ഇവടിം കണ്ടൊരെണ്ണം ഇഞ് കൂടും തോന്ന്ണൂ
ത്ത ഇനി കൂട്ടണം ന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ വണ്ടി പൊതുവേ കൊറവല്ലേ
ആ ഇപ്പൊല് തൊടങ്ങുമ്പോ കൊർച്ച്ണ്ടാവൊള്ളോ
ഉം ആ എന്തെങ്കിലു ആവട്ടെ
ആ
ഉം പിന്നെ
ഇങ്ങള് ഇങ്ങക്കെന്താ ചോറ്ക്ക്
ഓ ആ ചോറ് ചോറൊക്കെ കഴിച്ച് ചോറും മത്തി ഉണ്ടായിര്ന്ന് അത് വറ്ത്തതും ക്ക്യായിരുന്നു ഞാ കഞ്ഞിയാ കുടിച്ചേ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞ് രണ്ടോ ഉച്ചതേ കഞ്ഞി കുടിച്ചാ മതി റ്ഞ്ഞ് വേവിക്ക്ന്ന ആഹാരം വല്ലോം കഴി മതി വൈറൽ പനിയന്നാ പറഞ്ഞേ
ആ
ഉം ഓ പിന്നെ ഞാൻ പറഞ്ഞു ഒരിഞ്ചക്ഷൻ ഇങ്ങ് തരാൻ പറഞ്ഞു എനിക്കാ പനി പാനിയാന്നോ ദേഹം വേദനയായിരുന്നു ഭയങ്കര ദേവം വേദന
ആഹ് ഇപ്പോ പനി ണ്ടായാലും വേഗം മാറണി ല്ലാട്ടോ
ആ ഇല്ല ഇല്ല വയറൽപ്പനി എപ്പൊ എല്ലാർക്കും ഉണ്ടെന്ന് പറയും
ഉം ഉം
മൂന്ന് ദിവസത്തിനകും കുറഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടെ ചെല്ല
ആഹ് ല്ലോ ഓല് ചെക്ക് ചെയ്യും
ഉം എന്താലെ പോവുന്നത ചെക്ക് ചെയ്യണം
ഉം ആ കൊതുുകൊക്കെ നല്ലണ്ട്
പിന്നെ ആ മഴ അങ്ങോട്ട് പെയ്തു തുടങ്ങിയ്പ പിന്നെ കൊത്ത് എവിടുന്നന്ന് ഉം
ആ മ്മ് മഴല്ലപ്പോ രണ്ടീസായ് നല്ല വെയ് ല്ലല്ല
ആ
മയല്ല മയെവുട്ക്കാ പോയിയാവോ
ഉം ആന്നാന്ന് മഴ പോയി കഴിഞ്ഞ വന്നോന്ന് കൊതുക് ഇത്രയും കേറീ ന്ന്
ആ
എന്തൊക്കെ ചെയ്താലും ചാവത്തുല്ല
ച്ചെ ഇണ്ടെങ്കിൽ വേം ഉണ്ടാവും
ആ ആന്നാന്ന്
കാട് ചെടികള് വടൊക്കെണ്ട് ഇഷ്ടംമ്പോലെ
ഉം അയിന്റെയൊക്കെ എടേലിരിക്കുന്നയാ സന്ധ്യയാവുമ്പോ എല്ലാങ്കൂടിം ഇങെറങ്ങും
ഞാൻ കൊതുക് തിരി കൊട്ന്ന്ക്ക്ണ്ന്ന് അപ്പൊ ഇന്ന് വന്നിട്ട് ഇന്നില്ല
ആ അത് വെക്കുന്ന അത്രയും നേര ത്തിന് കാണത്തില്ല അത് കഴിഞ് കഴിയുമ്പോ പിന്നേംവെര്
ആ അപ്പൊ വരേയാക്കു
ഉം പിന്നെ റൂമിലെല്ലാം ഗുഡ് നൈറ്റ് വാങ്ങിച്ച് കത്തിച്ചു വെക്ക് ആ
ആ റൂമിന്റെ ഫേന് ഇടാതെ കെട്ക്കാൻ പറ്റൂല്ല ഫേന് ഇട്ട്ട്ടും കടിക്യന്നെ
അതും പറ്റത്തില്ല ഓ അവർക്കൊന്നും അതൊന്നും ഒരു കാര് ഇതൊന്നും അല്ല മ്മ് മ്മ് എത്ര പൊതച്ച് കെടന്നാലും അയിൻ്റെ ഏടേൽക്കൂടെ വന്ന് കുത്തീട്ട് പോവും
ആ അതന്നെ ഇത് ചോര കുടിക്കല്ലാ തോന്ന് കടിച്ച്ക്കാണ്ട് പോവ
ആന്നാന്നാന്ന് കടിച്ച് പറിച്ചോണ്ടങ്ങ് പോവാന്ന് പണ്ടൊക്കെ കൊതു കുത്തിയാ അറിയത്തില്ലയ്ര്ന്ന് ഇപ് ഇപ്പൊങ്ങനല്ല സൂജികുത്തി എറക്കുന്ന പോലെയാ എറക്കുന്നെ മ്മ് ആ എനിക്യാണെ പിന്നെ ഇതങ്ങ് തൊലി അങ് പോകും പിന്നെ
ആ കെടന്നപ്പം കെടന്നപ്പം ഇങ്ങനെ ആ കാല് ചൊറിച്ചിലേ ഞാൻ വിചാരിച്ച് എന്താപ്പത് ഇങ്ങനെ ചോറിണെ കാലിങ്ങനെ ചൊറിയന്നെ എന്ത്‌ ഇങ്ങനെ ചൊറിയീണ വിചാരിച്ച് ലേറ്റിട്ട് നോ അപ്പൊ കൊതുകാള്ങ്ങനെ കു പിണേ ഉം
ഞാന് എല്ല എല്ലത്തിനും അടി ച്ച് കൊന്ന്
കുഞ്ഞിലെ ഇങ്ങനെ കൊതുകിലെ ഇരുന്ന് അടിച്ച് കൊന്നിട്ട് എണ്ണുവായിരുന്നു
ആഹ് അതന്നെ
കൂട്ടി ഇട് വാര്ന്നു മ്മ് മ്മ് പിന്നെ ഇനി രാവിലെങ്ങനാ
രാവിലെ രാവില് ഇങ്ങള് എന്താണ്ടാക്കല്
രാവിലെ ഇവിടെ ഇന്നത്തെ ഇഡ്ഡലി ഇരിപ്പുണ്ട് ഇഡലിയും ചമ്മ ന്തിയും ഉണ്ടാക്കിതെല്ലാം ഇരിപ്പുണ്ട് എല്ലാം എടുത്ത് ഫ്രിഡ്ജ് കേറ്റി വെച്ചിട്ടുണ്ട്
ഇവിടെന്ന് പുട്ടും കടലക്കറിയേനി നാളത്തെ എന്താണാവൊ
നാളെ എന്തേലും ഒപ്പിക്കണല്ലിയോ
ഉം എന്നും എന്തേങ്കിലും ഒപ്പിച്ചു പോണം
എന്നത്തേം ടെൻഷൻ അതാ ഇനി നാളെ എന്തോ ഉണ്ടാക്കോ ഉണ്ടാക്കോന്നോ രാവിലെ
ഇലേക്കെന്തും അരച്ചച്ചാ പിന്നെ ആ ഇത് ല്ല
ഉം ഇല്ല ഇല്ല
വെള്ളപ്പം ഇഡലി ദോശ
ഉം പിന്നെ അല്ലെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ എന്തോ ഉണ്ടാ
പിന്നെ അയല് എൾപ്പം പുട്ട് ഇണ്ട് ഇണ്ടാവും എളുപ്പം
ഉം ഉഹും ആഹ് ഇ പ്പൊ നാളെ അതെങ്ങടും ആക്ക അല്ലിയോ
ഉം
ഉം ഉ മക്കളൊക്കെ ഉറക്ക ആയോ ഉം ആ ആ ശരിയാ ഓ ഇനിപ്പ അതിന്റെ മുന്നിലിരി
ആഹ് എ ഈ ടൈമിലാണ് എന്നും മൂന്ന് രാ പുലർച്ചെ മൂന്ന് മണി പതിനൊന്ന് മണിക്കൊക്കെക്കാരം
ആഹ് ഹ ഹ ഹ ഉം ഇങ്ങനെ തുടങ്ങുന്നന്നറിയാം തീരുന്നന്നറിയാം നമ്മൾ അതൊന്നും കാണാനും പോവാറില്ല ആഹ് അവർക്ക് അതൊക്കെ ഭയങ്കര കാര്യാ ഉം
നമ്മള് പെണ്ണിങ്ങക്കെ വല്ലാതങ്ങോട്ട്
ഓ
ഉം ഇഷ്ടം ഉണ്ടാവൂല
ഉം ഉം അതോട്ട് അറിയത്ത ക്രിക്കറ്റ് ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞഞ് എല്ലാരും ഇങ്ങനെ കുത്തിയിരിക്കുന്ന
ഉം ഓൻ അതിന്റെ ഓരോ ഫാന
ആഏ അതന്ന് നമ്മുക് അതൊന്നുട്ട മനസ്സിലാകത്തൂല്ല എന്നാ കണ്ടോ സുഖന്നു എനി എനിക്ക് അത് കാണുമ്പോളേ ഉറക്കം വരും ആഹ ഞാൻ അന്നേരം എന്റെ പാട് നോക്കിപ്പോകും ആ അവർക്കതൊരു പ്രത്യേക കഹരമാണ് എങ്ങനെത് ഇങ്ങന കണ്ണീമ ജമ്മാതിങ്ങനെ നോക്കോണ്ട്
ഉം ഇവടള്ളോരക്ക മെസ്സീന്റ പാന അർജന്റീന.
റൊണാൾഡോയോ ലെയ്ബർ മൂന്ന് പേരെ അറിയ
ആഹ് അതന്നെ ആ മൂന്നണ്ണേ അറിയുള്ളൂ ബാക്കി ബാക്കിയക്ക ഓര് എനിക്കറിയാം.
ആഹ്.
മോന്റെ ടീമില്ള്ള ആള്കളൊ
ആഹ് അതെ. ഉം.
അവരൊക്കെ അർജന്റീന ഫാന അർജന്റീനണല്ല പിന്നെ വേൾഡ് കപ്പ് കപ്പ് ഒക്കെ നേടി. രണ്ട് റൊണാൾ ഇതാകുവൊന്നും വേൾഡ് കപ്പ്‌ ചെയ്യാറില്ലേ ആർ അല്ലെ
ആഹ്.
മ്.
ഓഹ്അയാളിപ്രാശ്യം ഇല്ലന്ന് തെ മ്മ് റൊണാൾഡോയോ?
എന്തെ
ഒണ്ടല്ലേ ആഹ് ആ.
അറിയില്ല ഒണ്ട്ന്ന് ഇവര് പറയുന്നുണ്ടിങ്ങനെ കളില് തെ പിന്ന കളി പറയുന്നുണ്ട് റൊണാൾഡോ ണ്ടാന്ന് അറില്ല.
ആഹാ ന്നാപ്പിന്നെ ശെരിന്നാ മ്മ്.